ഹലോ കേൾക്കാമോ
ആ കേക്കാം പറഞ്ഞോ പിന്നെ നമുക്ക് ഇപ്പെ ഈ നമ്മുടെ ഈ പരിസരങ്ങളെ ഉത്സവങ്ങള് ഉണ്ടല്ലോ അമ്പലങ്ങൾ തോറും
ആ ഒണ്
ഓരോ അമ്പലത്തി ഓരോ ഐതിഹ്യങ്ങളും ആചാരങ്ങളുംഅമ്മക്ക് ഉത്സവ സമയങ്ങളിലൊക്കെ
അതെ ഓരോ അമ്പലത്തിലു അവർടെ ഇത് വെച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ഓരോ പ്രതിഷ്ഠടെ കാര്യങ്ങൾ വെച്ചിട്ട്
ആഹ് ഇപ്പൊ ചെലത് ഈ അമ്പലങ്ങളാറിയോ നമുക്ക് ഉത്സവ സമയത്ത് ആമ്പുള്ളര് പെൺവേഷം കെട്ടിയെടുക്കാ തലപ്പുലിയൊക്കെ ഉള്ള അറിയാവോ എന്തൊരു ഭംഗിയ പക്ഷേ അതൊക്കെയാ ഓരോ ആചാര
രസവ കാണാൻ
രസാ
ഒരിക്കലും വിചാരിക്കാത്ത ഏ രീതിലുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഓരോരോ അമ്പലത്തിലും നടക്കാറുള്ളത്
നടക്കാറുള്ളതണ് ചില അമ്പലങ്ങളിലാന്നെ ഭയങ്കര ആഘോഷം പൂരങ്ങളായാലും ആ ആനങ്ങൾ ആനകൾ കൊണ്ട് നിറയുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ ഈ ഉത്സവ സമയത്ത് തന്നെ
ആ അതെയാ
ആ ആനയൂട്ട് അങ്ങനെ പെ പ്രത്യേകം പ്രത്യേകം ഓരോ ഉത്സവത്തിനും ഓരോ കാഴ്ചപ്പാടാ നമുക്ക് കാണിക്കുന്നത് ഓരോ വ്യക്തിയിലും
ആഹ് ഇപ്പോ ഓരോ പ്രതിഷ്ഠേയും ഫെയ്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ് ഇവര് ഇവർടെ ആചാരങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നെന്ന തോ
ഉം ആന്ന്
ഓരോ വിഗ്രഹങ്ങളുടെയും രീതിയാണ് അനുസരി ട്ടോള്ള പൂജകളും, കർമ്മങ്ങളും, രീതികളും ഒക്കെയാണല്ലോ
അന്നന്നു ആഹ് ആഹ് അതില് ചിലവർക്ക് ഭയങ്കര ആഘോഷങ്ങളാവും ഓരോ ഫ്ലോട്ടുകൾ പകൽക്കഴ്ച്ച സമയത്ത് തന്നെ പല ഫ്ലോട്ടുകൾ കണ്ടിട്ടില്ലേ ചില സ ചില ക്ഷേത്രങ്ങളിലാന്നെങ്കി കുതിര പിടിയും അങ്ങനെ ഭയങ്കര ബഹളം ഒക്കെയ കണ്ടിട്ടുണ്ടോ അതൊക്കെ
കന്നഡ ഇവിടെ രഥം വലിയൊക്കെ ഉണ്ട് നമ്മുടെ മിക്കവാറും ഇവിടെ അടുത്തൊക്കെള്ള അമ്പലങ്ങളിൽ രഥംവലിയാണ് കൂടുതൽ ഇപ്പോ ഉള്ളത് ആ രഥം വെല്യൊണ്ട് രതത്തിന്റെകത്ത് പ്രതിഷ്ഠ വെച്ചിട്ടാണ് അവര് കൊണ്ടുവരുന്നത് താലപ്പൊലി ഒക്കെ ആയിട്ട് അതൊക്കെ റ്റയിട്ട് അവസാനം അതായിരിക്കും അതിന് മുമ്പ് ഫ്ലോട്ട് ഉണ്ടായിരിക്കും ചിലപ്പോ പത്ത് ദിവസമാണെങ്കിൽ പത്തു ദിവസവും താലപൊലിയും കോ ആഘോഷങ്ങളും ഉള്ള അമ്പലവും ഉണ്ട് ചില അമ്പലങ്ങളില് അവസാനത്തെ നാല് മൂന്നാല് ദിവസം മാത്ര ഇതൊക്കെ കാണത്തോള്ളൂ
ആഹ് ആഹ് പക്ഷേ ഞങ്ങടെ ഇവിടെ ആഹ് ആഹ് രണ്ട് മൂന്ന് അമ്പലംഒണ്ട് അവിടെങ്ങളിൽ എന്ന് പറയുമ്പോ പത്തു ദിവസോം താലപ്പൊലി ഉണ്ട് ഒരു ക്ഷേത്രത്തി ആഹ്. പത്തൂസം അത് പത്ത് ആഹ് ഓരോ പത്ത് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാര് വന്ന് എട് ക്കുന്ന രീതിയാ അവിടെ ഇപ്പ നമ്മളിപ്പീ ഈസ് ആഹ്
ആഹ് അല്ലെ ഇവിടത്തെ ഇപ്പോ ഉത്സവത്തിനൊക്കെ രടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവത്തിന് ഏഹ് താലപ്പൊലി ആറാ ഉത്സവം കഴിഞ്ഞെനു ശേഷാവണിത് തലപ്പൊലി തോടങ്ങിടുള്ളത് തൊടങ്ങിട്ടുള്ളതാ ആഹ് അപ്പൊ ഇപ്പ ഈ താലപ്പൊലി തൊ നങ്ങാറ് തൊട്ട് തന്നെ ഇപ്പോ വൈകുന്നരങ്ങളിൽ മഴയും കൂടെ ആയെ തോണ്ട് ഇപ്പൊ ഈ ഉത്സവത്തിന് കു കൊറ്ച്ച് കോട്ടം തട്ടി നിക്കുവാന്ന് തോന്നുന്ന് ഇപ്പൊയീ താലാഘോഷങ്ങളൊക്കെ അ് ആഹ് മറ്റേഞ്ഞിരാ പറ്റുന്നില്ല മറ്റേ രാത്രി ഇരുട്ടി ട്ടിയാലും അവര് അത്രേ ആഘോഷവും ബഹളവും ഒക്കെ ആയിട്ടായിരിക്കും അമ്പലത്തിലൂടെ താലം ഇപ്പൊ മഴയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിട്ടാണ് നോക്കുന്നത്.
ആഹ് ആഹ് ആന്ന്. ഇപോരോ ഉത്സവങ്ങളി ഇപ്പോരുത്തരും ഉത്സവങ്ങൾ തീർന്ന് നിന്ന് വര ഓരോ ക്ഷേത്രങ്ങളിലായിട്ടയാ.
ആഹ് തീർന്ന് തീർന്ന് വരുവായിപ്പ ആഹ്.
ഇപ്പൊ ത്സവത്തിന്റെ സീസണൊക്കെ തീരുവാണല്ലോ.
ആഹ് താതാതേ തീർന്നുകഴിഞ്ഞിട്ട് ഇനി നീണ്ടും കറങ്ങിത്തുറ്റി വീണ്ടും ആദ്യം തൊട്ട് തൊട്ങ്ങും.
തുടങ്ങ് അതാ ഓരോ ക്ഷേത്രങ്ങളും ഓരോ പരിപാടിയും. അവിട്ത്തെ കമ്പക്കെട്ടുകളായാലും ഭയങ്കര ഇതല്ലേ നമ്മൾ ഓരോ ക്ഷേത്ര ചെല്ലുമ്പോൾ പ ത്തഉത്സവത്തിനുള്ള ഓരോ കമ്പക്കെട്ട് കാണ നല്ല ഭംഗിയാണ്.
നല്ല ഭംഗിയ കാണാനത്.
ആഹ് ഉത്സവ സമയത്തള്ളമ്മ ഒത്തിയേര് ഓഹ് എല്ലാ ഒരുമിച്ചേർന്നുള്ള ഒരു പരിപാടി നാട്ടാരും വീട്ടാരൊ എല്ലാം കൂടെയല്ലേ നമ്മളാ ഒരു സ്ഥലത്തെന്ന് ചേർന്ന്. ഭയങ്കര ആഘോഷല്ലെ എന്തായാലും ഉത്സവത്തിനാത്ത്.
അന്നദാനവും കാര്യങ്ങളൊക്കെ ഉള്ളതോണ്ട് ഇപ്പൊ മറ്റേത് ഉച്ചക്കും അല്ലെങ്കിൽ രാവിലെ മാത്രമായിരുന്നു ഇപ്പം മൂന്നു നേരോ അന്ന ന്നദാനമാണ് എല്ലാ അമ്പലങ്ങളിലും നടക്കാറുള്ളത് രാവിലെ, ഉച്ചക്ക്, രാത്രി അതോണ്ട് എല്ലാഴ്പ്പോഴും അമ്പല പരിസരം മൊത്തം ആളായിട്ട് നെറഞ്ഞു തന്നെ നിൽക്കുകയും ചെയ്യും.
ഉം
ഇപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ഒത്തിരി പേർ നമുക്ക് കാണാപറ്റും ഉത്സവത്തിന് പോയിക്കഴിഞ്ഞ.
യെസ് ആണ് ആണ് അപ്പൊ പലരും കാണാ പറ്റാത്ത ദൂരള്ളവര് പോലും അങ് എത്തും അന്നത്തോ
ആഹ് അങ്ങെത്തു അതാത്. ഇ പിള്ളേർക്ക് വാണെങ്കിലും ഒരു ഇത് കാണുമ്പത്തേക്ക് പിള്ളേർക്കും ഭയങ്കര സന്തോഷ കാര്യങ്ങളൊക്കെയാണല്ലേ. ഇത്രേം പേരും പിന്നെ ഓടിക്കളിക്കാൻ കുറെ സ്ഥലം അമ്പൽത്തിന്റെ സ്ഥലവും.
ആന്ന്
തെ പോലെ രാത്രി വരെ ബഹളവും. ഇത്തിരിക്കാലം മേള പ്രോഗ്രാം സംഗീത സദസ്സ് എല്ലാ കാണുവല്ലോ.
ആഹ് എല്ലോ എല്ലാ പരിപാടിയുണ്ടല്ലിപ്പം ഉത്സവപറമ്പി ചെന്നഴിഞ. നമുക്ക് സമയം നമ്മുടെ സമയം നോക്കിയാണ് നമ്മൾ ചിനിക്കും.
ആഹ് നമ്മൾ നിക്ക പത്തു ദിവസം പത്ത് പരിപാടി കാണും ഉത്സവത്തിന്.
ആന്ന് അതും വെറൈറ്റിയ പത്ത് ദിവസം പത്ത് പത്ത് വ്യക്തികൾ നടത്തുന്നതിലും പത്ത് രീതിയല്ലേ എല്ലാം.
പത്ത് രീതിയിലയിരിക്കും അത് തന്നെ സ് പ്പാ തേപ്പഴണ്ടല്ലോ മറ്റേ എന്താണ് ഭജനം ഇപ്പൊ ഭയങ്കരായിട്ട് ഫേമസായി വരുവാണല്ലോ ഭജനം ഉത്സവത്തിന് എന്തേലൊരു ഭജനപ്പാട്ട് നിർബന്ധമാണ് ആരുടെ ആയാലും
ആ അത് കേക്കാനോ ഭംഗിയാ ഭജന കേൾക്കാൻ രസമായിരിക്കാം നമ്മക്ക് കേട്ട് കേട്ട് ഇരുന്ന് പോവുന്ന ഭജനകളുണ്ട്
അ ആ
അപ്പൊ ഞങ്ങളെ ഇവിടെ ഉത്സവത്തിന് ഭജന ണ്ടായിര്ന്നു ഞങ്ങടെ എൻ ഞങ്ങടെ ബന്ധുക്കാര് ന്നൊയിട്ട് ണ്ടായിര്ന്നു ഭജന
ആ
അവരിങ്ങനെ പരിപ പക്ഷെ അന്ന് ഞങ്ങക്ക് താലപ്പൊലി ഉണ്ടായിന്ന് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട്
ഓഹോ അപ്പൊ ഭജനക്ക് പാടുന്നതിന് മാ അവര് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി ആ സ്റ്റേജിൽ ഇങ്ങിനിരിക്ക്ന്നെ കാണുമ്പഴും
ആ നല്ല രസാ ഒറ ഡ്രസ്സ് മേക്കപ്പ് ഓർണമെന്റ്സ് എല്ലാം ഒരുപോലെ ഇരിക്കും
എല്ലാ ഒരു പോലെരിക്കും
ആന്ന് ഏ ഉത്സവപ്പറമ്പ് കാണാനേ ഒരു ഭംഗിയാണല്ലോ ആളും ബഹളവും അനക്കവും ട്ട് പിന്നെ ആ ആന കൂട്ട് കാണാം ആനെ കാണാം
ആ
പുറത്ത് ഈ അവിടത്തെ വിഗ്രഹങ്ങളെല്ലാം പൊക്കൊണ്ടു പോകുന്നതും ആനപ്പൊറത്ത് വെച്ചുകൊണ്ട് ആളുകളിലൊക്കെ ഇരിക്കുന്നതക്കെ പിള്ളേർക്കെയാലും കൗതുകാ നങ്ങള് ന്നറയുമ്പോ കാണാനായി ട്ട് നേരിട്ട് കാണുവല്ലേ അവരൊക്കെ ഇങ്ങനെ ഇമ്മളെപ്പോഴും കാണുന്ന ആ സ ആളല്ലല്ലോ ആനയൊന്നും
ആ നമ്മള് പറഞ്ഞപൊലെ വർഷത്തി ഇത്പോലെ ഉത്സവങ്ങൾ നടക്കുമോ മാത്രമല്ലേ ആനേ നമ്മള് കാണത്തുള്ളൂ അല്ലാതെ ആനയെ കാണാൻ ചാൻസ് ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ മൃഗശാലയും വല്ലോം പോണം
പൂണ് അതയിലല്ലെ നമുക്ക് അനകളെ നല്ല ഉത്സവ സമയ ഇറങ്ങി അങ്ങ് നടക്ക അങ്ങോട്ട് അല്ല നല്ല ഭംഗിയല്ലേ എല്ലാരേ കാണ
ഉം ചിലര് പറയുന്നേക്ക ഈ ആന ഉള്ള സമയത്ത് വേണം പറയിടാനുള്ളെ അമ്പലങ്ങളിൽ ആന നിക്കുന്ന സമയത്ത് പറയടുവാണെങ്കിൽ അത്രയും നല്ലതാന്നൊക്കെ പറയുന്നേക്ക വ്ടെ ഇവിടൊക്കെ പറയും ആ
ഓരോ വിശ്വാസങ്ങളല്ലേ നമ്മക്ക് പത്തൂസം ഇവിടെ അമ്പലത്തി പറ കാണും അപ്പൊ നമ്മള് പറയിടും ആ പിന്നെ പത്തുസം പരിപാടിക്ക് പരിപാടിക്ക് പോവാ
ആ
അങ്ങനെയൊക്കെയ അയിന്റാത്ത്
ആ അവരത്തെ ഊഷപൂജ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ശിവേരി വരെ ബഹളമായിരിക്കും അമ്പ
ആ വെളുപ്പിന് തൊടങ്ങുന്ന പരിപാടി ആ പിന്നെ രാത്രിയാവല്ലോ ശീണി തീരുമ്പോ
ആ അതെലെ ബാല്യം കഴിഞ്ഞു പിന്നേ
ഷിവേൽതൻ തന്നെ അങ്ങനെ സമയം പോന്നെ അറിയത്തില്ല ഉത്സവസം പറമ്പി ചെല്ലുമ്പോ
ആയിശര്യ സമയം പോന്ന അറിയത്തില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂട് ചിലടക്ക് താങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ ചൂടുണ്ട് ണ്ട് അതും ഇപ്പോഴത്തെ കുടില് കെട്ട് ഭജനേന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ ഓലൊന്നും അല്ലല്ലോ ഷീ റ്റും കൂടെ ആവുമ്പഴ്ത്തേക്കും ചൂട് നന്നായിട്ട് ഇറങ്ങുവല്ലോ
ഇറങ്ങുവാന്നോ ന്ന് ആ
എല്ലാരം പുറത്തൊക്കെ പായൊക്കെ വിരിച്ചിട്ടന്ന് തൊന്ന് കിടക്ക്ന്നെ അന്റെകത്താരും കടക്കാറില്ല
ഇല്ല ഭജനക്ക് പോകുന്നവരാന്ന് ഭജന ഇരിക്കുന്നവരുണ്ടല്ലോ ഇപ്പൊ പല അമ്പലത്തിലും ഭജന ഇരിപ്പി ഈ ചൂടുവായിട്ട് എങ്ങന ആ ഒരുപാട് ഇല്ലന്ന് പറയുന്ന കേട്ട് ഭജന വിരിപ്പ് തന്നെ
ആഹ് ഒത്തിരി ഒന്നും കുടിലൊന്നും എടുക്കാത്തില്ല കുറച്ചൊക്കെ എടുക്ക ത്തോള് ആൾക്കാര് മ് കിടക്കുന്ന എല്ലാരും അതെ
ഉം
കാരണം അത്രയും ചൂട് സഹിക്കാൻ ഇപ്പം നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ലല്ലോ അവതിനുവേണ്ടി ചൂടല്ലേ ഈ വർ
ഉം ഭജന ആഹ് ഉത്സവൊക്കെ നല്ല പോലെ ഇങ്ങനെ ഓരോ അടുത്ത ഉത്സവം വല്ലോം നടക്കുന്ന ഇപ്പം
ആഹ് അടുത്തൊരു അമ്പലത്തി ഉത്സവം നടക്കുന്നുണ്ട് ഇന്ന് ഏഹ ഒമ്പതാം ഉത്സവമായിരുന്നു അവിടെ
മ് അവിടൊമ്പതായി ഓ
ഇപ്പ താലപ്പൊലിയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകോണ്ട് വൃതമായിട്ടൊക്കെ നിൽക്കുന്ന് അമ്പലത്തി പോയി തൊഴുവൊക്കെ ചെയ്ത് അപ്പൊ വൃതൊക്കെ നിക്ക്‌ താലപ്പൊലി എടുക്കണന്ന് പറഞ്ഞിട്ട് ഒമ്പതാം ഉത്സവത്തിനു ഉം
ആഹ്
ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ താലപ്പൊലി ഓരോ വീട്ടിന്നും സ്പോൺസർ ചെയ്യുന്നേല്ലേ അപ്പൊ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിന്ന് തന്നെ അവരായിട്ട് നടത്തുന്ന താലപ്പൊലിയ അപ്പൊ വീട്ടിലൊക്കെ വന്ന് വിളിച്ച് അപ്പൊ അങ്ങനെ പോണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു
ആഹ്
മഴയാണ് പേടി എന്താകുംന്ന് അറിയ തില്ല സന്ധ്യ സമയത്താണല്ലേ ഇപ്പൊ മഴയൊക്കെ
ആഹ് ആന്നാന്ന് ആണ്ട് ഉത്സവത്തിന് പോവുകയോ വൈകിട്ടൊക്കെ ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ പോവോ ഇപ്പം
ആഹ് വൈകിട്ട് പോകാറുണ്ട് അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് ദിവസംക്കെ പോയി പിന്നെ പിന്നെ പോവാ ഇടക്ക്‌ വെച്ച് പോവാനൊക്കത്തില്ല നമുക്ക് പോ നമുക്കും നമുക്കും പറ്റാറില്ലല്ലോ എപ്പഴും പോവാൻ ന്ന പ്പ എടക്ക് എട എടക്ക് പോവും നിനക്ക്‌ ഇപ്പോ പത്ത് ദിവസം നടന്നതിൽ ഒരു മൂന്നാല് ദിവസം അമ്പലത്തിന്റെ പരിസരത്ത് വൈകിട്ടൊക്കെ പോയി തൊഴുത് അവിടൊക്കെ നിന്ന് രാത്രിയാണ് തിരിച്ചു വരാറ്
ആഹ് ആഹ് ആന്നാന്ന് രാത്രി പിന്നെ പരിപാടിയും കൂടി കണ്ട ട്ടൊക്കെ വരാവല്ലോ നമുക്ക് അവിടെ ചെന്ന് ഉം പരിപാടിയും കഴിഞ് ഒരു ഒരു മണിയ യക്കെ ആകുമ്പോ ഇങ്ങുവരാം എന്തൊരു ഭംഗിയ അതൊക്കെ
സമയം പോന്ന അറി സമയം അത്ര ആയിന്ന് നമ്മൾ അറിയത്തില്ല
ആഹ് ഇന്ന് കഴിഞ് ആന്നാന്ന് സമയം പോ ഒരുപാടങ് പെട്ടെന്നാ പോകുന്നതാ സ നമുക്ക്‌ പിള്ളേരുമായിട്ടക്ക നിക്കുമ്പ അറിയത്തില്ല അങ്
ത്തില്ല അത്ര സമയമായി എന്നുള്ളത്
ആഹ് അയ് ഓരോ കാഴ്ചകളും കണ്ട്കണ്ടങ് സമയം പോവുകയും ചെയ്യും
പോവേം ചെയ്യും ആഹ്
ആന്ന് പിന്നെ മെയിനായിട്ട് വിട കൊടിയേറി കിടക്കുന്നത് കാണും അമ്പലത്തിനും
ആഹ് കൊടിയേറുന്ന സമയത്ത് ആണല്ലോ അമ്പലം ഒരു ഒരു പ്ര പ്രത്യേകതയല്ല ഒരു പ്രത്യേക രീതിയിൽ ഒരിക്കിം കൂടൊക്കെ ചെയ്യല്ല അമ്പലത്തി മറ്റേ ഓല കീറും അത് ഇതും പൂവും എല്ലാം വെച്ചിട്ട് പ്രത്യക രീതിയിൽ അലങ്കരിക്കുമല്ലോ അതൂടെ കാണുമ്പോരു പ്രത്യേക ഭംഗിയാണല്ലോ അമ്പലത്തിൽന്ന്
ആഹ് പൂ പൂക്കൾ കൊണ്ടും എല്ലാം കൂടി കൊണ്ടെന്ന് ഭയ ങ്ങിയാണ് കാണാനായിട്ട്
ആഹ് ഇപ്പൊ ഒരു ഗ്രൂപ്പുകാരും ഉണ്ടല്ലോ ഇതേപ്പോല അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്
ആഹ് നന്ന ഉണ്ട് ഉണ്ട്. ഇപ്പൊ ഒരു ക്ഷേത്രത്തി ഞ കണ്ട ഇപ്പൊ ഈ ഓല കൊണ്ടുള്ള വർക്കുകള്. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണ ആഹ് ഓല വെച്ച്ള്ള മൊത്തം ആഹ് ശെരിയട
ആഹ് ശരി
ആരാ